ഹലോ
ഹലോ
ആ എന്തോന്ന ചെയ്യന്നെ ജോലിയെല്ലാം കഴിഞ്ഞോ അടുക്കള പണിയെല്ലാം
അതും കൂടെ വന്നാ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല
ആ കഴിഞ്ഞല്ലേ നിങ്ങൾക്കിവിടെ വന്നാ പിന്നെ അങ്ങനെ വലിയ പണിയൊന്നും
ഇല്ല ഇവിടെ വന്നാ പിന്നെഉമ്മാണ്ട് പിന്നെ വല്ലിയമ്മ ഉണ്ട് വാപ്പാടെ ഉമ്മയെ അ നമുക്ക് പക്ഷേ പണിയില്ല
ആ ജോലില്ല ഞമ്മക്കും അങ്ങനെന്നെ സ്വന്തം വീട്ടിൽ വന്നാ പിന്നെ വല്യ പണില്ല മറ്റെടുത്താണെങ്കിൽ സമയം തികയത്തില്ല
അയ്യോ അവിടെ വെറൊച്ചയും ബഹളവും ചീ ദേയ് മക്കളായിട്ട് വെറും ഗുസ്തിയാ
ആഹ് ഇവടെ അങ്ങനെന്നെ സമയം ഞങ്ങക്ക് തെക കുറച്ചുകൂടെ പകലേ സമയം കിട്ടിയെങ്കി കൊള്ളാന്ന് തോന്നുന്നു
ആ ഇങ്ങണ്ട് വാ ഇങ്ങണ്ട് വാ വയങ്ങോട്ടാ ചക്ക വാ ചക്ക തിന്ന ചക്ക തിന്ന വാ വാ
അവിടെന്താ ബഹളം മക്കളെ
ഇവിടെ തൊട്ടിലുണ്ട് ഊഞ്ഞാല് നമ്മള് തൊട്ടില് ആട്ട് ആ കിടത്തുവല്ലോ അത്
ആഹ് തൊട്ടിലാട്ട ഇളയാള് തൊട്ടിലിലാണ് കിടക്കണല്ലേ
അവന് ഇവിടെ വരുമ്പോ തൊട്ടിലില് കിടക്കും ഇളയാള് നല്ലോണം ഉപദ്രവി ആഹ് ആഹ് ആഹ് അപ്പൊ അവന്ക്ക് അവളാട്ണെ കാണുമ്പോ ആ ഒരു കുശു മ്പ് വരും അപ്പൊ അവന്ക്കും ആടണം പറയും അവനും ആയിട്ട് അടിയാ
മ്മ് മ്മ്
മ്മ് അതിപ്പ ആ പോ മ്മ് അവളാണെങ്കി നല്ലോണം ഉപദ്രവിക്കുവേ അവളാണെങ്കി
ആ ഉപദ്രവിക്കുവല്ലേ ഇവിടേം അങ്ങനെന്നെ ഏതൊരു കാര്യത്തിന് അടീം ബഹളോം പിടിച്ചു മാറ്റാനെല്ലാം ആള് വേണം ഇവി ഇതാവുമ്പോ പിന്നെ ഉമ്മായും കൂടെ ഒണ്ട് അവിടെയാണെങ്കിലാണ് പാട് ഇപ്പൊ വെക്കേഷനായപ്പോഴെ രണ്ടുപേരും നല്ല ബാഹളവാ ടെ ആരും ഇല്ല ആ വെക്കേഷനായെ പിന്നെ രണ്ടുപേരും നല്ല ബഹളവാണ് എൽ എപ്പഴ് സ്കൂളിൽ പോവാൻ പക്ഷേ കുഴപ്പോല്ല ഒരു സമയം കഴിഞ്ഞല്ലേ വീ വരോള് ഉള്ളപ്പഴ് ഭയങ്കര കാര്യവാണ് കൊറേ നേരം കാണാതിരിക്കണേ കൊണ്ട്
ആ ഭയങ്കര സ്നേഹ ഇവിടെ സ് നേഹം അങ്ങനെ
ആ
പറഞ്ഞ പോലെ ഭയങ്കര തല്ലൂടണ സമയത്ത് അങ്ങോട്ട് നല്ലോണം അടിക്കും അവള് നാല്ലോം അടിക്കും
ഏ ആ പിന്നെ ഇന്നല്ലേ എസ് എസ് എൽ സിയുടെ റിസൾട്ട് വരണേ അവടെ ആരെങ്കിലും ഒണ്ടാ ബന്ധത്തിലോ അയൽപ്പക്കോ ഇവിടെ ഇപ്പ ഉച്ചക്ക് വരൂന്ന് പറയന്ന് ഇങ്ങനെ
ഇവടെ എ മ്മ് മ്മ് അകലേയിട്ടൊക്കെ ആരെങ്കിലുണ്ടാവും അടുത്തായിട്ട് കുട്ടികള് ഇല്ല്യ പ്രത്യേകിച്ച്
ആ ഇവിടേം അങ്ങനെന്നെ എനിക്ക്
ഹ ഹ് തല്ല്കൂടി പിണങ്ങി പിണങ്ങീട് ഇപ്പൊ ഞാൻ അവനെ വിളിച്ച്ച് പോയല്ലോ അങ്ങോട്ട് അവനിപ്പ പിണങ്ങി റൂമി പോയി ഇരിക്കായിരുന്നു കട്ടിലിന്റെ അടിയില് മ്മ് കട്ടിലിന്റെ അടിയിൽ പോയിരിക്ക പിന്നെ നമ്മ പോയി വിളച്ച് ആ സ്നേഹി വീളിിച്ച കൊണ്ട വന്ന് ഇത്തണം
ആ് അവിടെ അങ്ങനെന്നാ പിണങ്ങി പോയാ പിന്നെ മിണ്ടല്ലാം ഒന്നിനും വരെ ഫുഡ് കഴിക്കാൻ പോലും വരത്തി
ആ അപ്പൊ ച വിള ആഹ വിള ഉച്ചാ പറയും ഉമ്മെ ചീത്ത പറഞ്ഞീല്ലേ ഉമ്മന അങ്ങനെ ചെയ്തില്ലേ
ഉ പക്ഷെ നമ്മള് ചില നേരത്തെ അങ്ങ് പറഞ്ഞു അത്രക്ക് കുുരുത്തൊക്കെട്ടാണ്
ആ ആ ആഹ് കാണിക്കയാ ഹസ്ബൻഡ നി ഒന്ന് നക്കണ ഒന്നും ഇവർ പറയില്ല
ആഹ
അപ്പൊ എന്തീ കൊൊണ്ട് പറഞ്ഞു ഞാൻ പോ പോലും പറയില്ല എന്നിട്ട് എന്തേലും കൂർ്ബ് കാണിക്കുമ്പോ എന്നെ വിളിക്കും എന്നെ വിളിച്ചിട്ട് പറയുംന്താ അവര അങ്ങനെ കാണിക്കുന്ന്
ആഹ
കാണിക്കുന്നു എന്ന നിങ്ങക്ക് ചീത്ത പറഞ്ഞൂട അടെ ഒന്നും പറയില്ല അതർക്കൊരു
ആഹ
ഇപ്പോ
ആഹ
കരുതല് കുറച്ച് കൂടുതല അവനോട്
ആഹ് ഇവിടെ മോന് മാസം തകാതെ ജനിച്ചാണ് അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് അങ്ങനെ ഒന്നും അവനൊന്നും ചെയ്യത്തില്ലായിരുന്നു
ഉം അത അവര് മുതലാക്കും
ആ പക്ഷെ ചില സമയത്ത് വന്ന വച്ചാൽ അങ്ങനെ ചെയ്യാൻ നമുക്ക്ിപ്പ ആ ഒരു ഇതിലാണ് അവനെ കിട്ടിയത് ഒരു കിലോയിലും താഴെയാണ്പ്പ അപ്പ അത്രേ നമ്മള് കൊറേ നാളിങ്ങനെ അവനെ കെയർ ചെയ്ത് കർ ചെയത് ഇങ്ങനെ കൊണ്ട വന്നതാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്നും പറയാൻ തോന്നത്തില്ലേ ഒരു മൂന്ന് മാസം അഐശയിലായിരുന്നു ആം
പക്ഷെ അവന്റെ കൂടെ എല്ലാ ഉള്ള എല്ലാ മക്കളും മിക്കുള്ളവരും പോയി എന്ന് വെച്ചാൽ മ മ
ആ അപ്പൊ നമ്മുക്ക് ഇങ്ങനെ അത്രരി ഇതിൽ കൊണ്ട പോുന്നതിനെ കൊണ്ട് അവനും ചില നേരത്തെ മുതല എടുക്കും അത് ആഹ
നമ്മ പിന്നെ ചീത്തയൊക്കെ പറയേണ്ട കൊടുത്ത് പറയണം കൊറച്ചൊക്കെ അപ്പൊ പിന്നെ ശരിയായിക്കോളും അല്ലെങ്കിൽ അവർക്ക് അവർക്ക് തോന്നും നമ്മൾ അവരെന്ത് ചെയ്താലും ഒന്നും പറയില്ല എന്നുള്ളരു തോന്നില്ല
ആഹ ഒരു പേടി ഇല്ലാതായിപ്പോ പക്ഷെ വാപ്പ് ായ ഭയങ്കര കാര്യമാണ് ഗൾഫിലാണ്. ആ പക്ഷെ എന്ന വച്ചാ കുരുത്തക്കട് പാപ്പ ഉള്ളപ്പോൊ കാണിക്കാൻ കാര്യമാണ് പക്ഷെ കുരുത്തക്കേട് ചെയ്യാൻ പേടിയാണ് കാരണം ആ സ്നേഹം ഉണ്ട് ഒരു പേടിയുണ്ട് ണ്ട് പാപ്പ ഉള്ളപ്പോ അധികം പരുത്തകേട് കാണിക്കത്തേ ഇല്ല എല്ലാ ഞാൻ ഉള്ളപ്പോഴാണ്
അത് ഒരു കണക്കിന് നല്ലതാ ഇവിടെന്ന് പറഞ്ഞാ നേരെ തിരിച്ചാ ഓന്റെ വാപ് പ്പ ഇണ്ടെങ്കിൽ ഓൽക്ക് ഭയങ്കര ധൈര്യാ
ആ
രണ്ടു പേരും തല്ലുകൂടിയാലും ഞാൻ പറയാനെ ചീത്ത പറയിൽ അത് നിർത്ത്ന്ന് പറഞ്ഞ ഞാലും അപ്പൊ രണ്ടാളും തല്ല് കൂടരുത് അങ്ങനെയാ അത് നമ്മുടെ ഉണ്ണിയല്ലേ അങ്ങനെയല്ലെ ഇങ്ങനെയല്ലേ പറയും അപ്പൊ രണ്ടുപേരുംഅപ്പൊ കെട്ടിപ്പിടിക്കും കൊർച്ചെയ്യുമ്പോ വീണ്ടും തൊടങ്ങൊഅടി
ഇവിടേം അങ്ങനെന്നേ കൊറച്ചേരം കാണാതെര്ന്നാ ഭയങ്കര വെഷമുആണ് എങ്ങോട്ടെങ്കിലൊക്കെ പഠിക്യാനങ്ങനെ മ മാറി ആ അമ്മക്ക്വ്ടെ ബന്ധുക്കളുണ്ട് അപ്പറോംഇപ്പറോം അങ്ങോട്ട് പോയാല് അവളൊറ്റക്ക് വിടണ്ടാ ഞാപോ കൂടെ പോവാ പക്ഷെ ഒരുമിച്ച് നിന്നാ അടിയാവ് അവര്
ആഹ് ആ ഇതെങ്ങോട്ടുംവിട്യുല്ല അത് ആൾക്കങ്ങനൊരു കാര്‌യോണ്ട് ഇവിടേന് ല്ലെങ്കില്, കളിയ്കാന് ഒറ്റയ്ക്ക് ന്നും എങ്ങോട്ടും വിട്ല. വിട്ടാപറിം, ഹം, നമ്മള്കൂടെ ചെന്നിരിക്കണംന്ന്. അങ്ങനൊരു കാര്യാണേ. പിന്നെ, ആ ഈ പറഞ്ഞപോലെ, കൊറച്ചൊക്കെ ഇഷ്യൂസ്, ഈ കൊറച്ച് ഫാമ്ലിഷ്യൂ സൊക്കൊ ഉള്ള കാരണം കൊണ്ട് നമ്ക്ക്, അത് ഏൽപ്പിക്കാനാരൂല്ല. അപ്പോ ഇവര്ടെ പിന്നാലെ, ആ പണികളവ്ടെ വെച്ചിട്ട് നമ്മൾ ഇവരെ പിന്നാലെ പോകും.
ഹ് ആ
കളിയും കഴിഞ്ഞ് വന്ന്ട്ട് വേണം, ബാക്കി നമ്മള് കാര്യങ്ങള് അടുക്കളേല് ചെയ്യാാന്.
ഉം. ഇഞ്ഞ് ഒര്പരിവാവ്ന്നത് വരെ ഇത് എന്നാ? അത്ര ഏജ് ഡിഫ്റൻസ് ഇല്ലല്ലോ? പിന്നെ പഠിക്കാൻ പോയ നമ്മള് രാവില് ജോലി ഒത്ങ്ങ്യാ പിന്നെ, കൊറേ നേരം നമ്മള് ഫ്രിയായിരിക്കും.
അ താണ്, ഇ രണ്ടാളും ചെറ്തായത് കൊണ്ട്, നമക്ക് ഇപ് ഹ് അങ്ങനെ കൊറച്ച് കാര്യങ്ങൾ ഇള്ളത് കൊണ്ട് തന്നെയും, ആ ഞാന് ബാത്റൂമില് പൂവാനും, കുളിയ്ക്കാനും ഒക്കെങ്ങനെ യേർന്നു. ഇരിംകൊണ്ട് പോവും.
ഞാന് സൈം. ഹസ്ബൻന്റെ വീട്ലാവുമ്പൊ അവ്ടെ ആരൂല്ല. ആ. അപ്പൊ ചില സമയത്ത് അമ്മ ഇഹ്‌, അവരുറങ്ങ്ന്നത്‌ വരെ ഞാൻ കാത്തിരിക്കും.
ഇല്ല ഉച്ചയ്കൊക്കെ ചെറ്തായിട്ട്ങ്ങ്നെ ഒറക്കംവരുംനമ്മളെ കണ്ണില് അന്ന്ട്ട് ഞാന് ക്മോനെ ക്ങ്ങനെ കടത്തിയിട്ട് വേ അവിടെ കെടന്നൊറങ്ങിട്ട്ണ്ട് റൂമില് മോനക്ക് ഒറങ്ങില്ല ആ സമയത്തൊന്നും
ആ അപ്പഴ് നമ്മക്ക് ആ അത് തന്നെ കൊറേ നമ്മള് കാര്യങ്ങള് ചെയ്യാൻ പറ്റൊഎന്നാലും അവര് വലുതാവുമ്പോ അതെല്ലാം മാറും
ഉം ഇന് വിചാരിച്ച് ഇനിയിപ്പെ കൊറച്ച് ച്ച് ചൂടെയെല്ലേ ഒള്ളൂ ഈ പറഞ്ഞ പോലെ രണ്ടാളും നമ്മടെ മേത്ത് പോയാനൊള്ളു സമയായില്ലേ ഇനിയിപ്പൊ സ്കൂളീന്ന് വർ മ് പോവാനുള്ള സമയായി ഇനിയോ ഏറിവന്ന മോളുക്കൂടി ഒരു വർഷക്കൂടി അല്ലേയൊള്ളൂ അത് കഴിഞ്ഞാ പിന്നെ സ്കൂളിൽ പോയില്ലേ
ആ പഠിക്കാനൊക്കെ അവര് പോയാ പിന്നെ വീട് ഉറങ്ങും വീട് ല് ഒര് അനക്കവെ അങ്ങനെയെന്നും കാണൂല്ല
കാണില്ല അപ്പൊ പിന്നെ വിചാരിച്ച് എന്നാ പിന്നെ അങ്ങനെ ആ ആ നമ്മളതങ്ങ് പൊരുത്തപ്പെട്ടു പോവാന്ന്
ആ ഇപ്പഴ് ഇവിടെം റെഡിയായി ഇപ്പൊ കൊഴപ്പൊന്നുല്ല രണ്ടുപോരെ ഒരുമിച്ച് നിർ വീട്ടിന് റൂമില് ഞാൻ അടച്ചിട് അല്ലെങ്കിൽ പൊറത്ത് ഇറങ്ങിപ്പോവും അങ്ങനൊരു പ്രശ്നവുണ്ട്
ഇവര് റൂമില് നിർത്തിയാല് എന്താ ചെയ്യ്ന്നെ‌ന്ന് പറയാൻ പറ്റില്ല്യ ഈ കട്ടില്മ്മന്ന് ചാടിയൊള്ള കളിയാണേ
ആ
കട്ടില് മറ്റിങ്ങനെ ഉം ങ്ങ്‌ അടിയില് ഇങ്ങനെ സ്പ്രിംഗ് വര്ണില്ലേ അതിലീന്ന് ചാടി താഴെ ചാടുമ്പോ കൊറച്ച് ഹ് ഇതില് പോവും പവർലായിരിക്കും ചാട് ടംവരിയാ അപ്പം അത് കാരണം കൊണ്ട് ഹ് ഇതേപോലെ ഒരു ദിവസം മോന് കളിച്ച് കളിച്ച് എനിക്കാണെങ്കി പേടിയാ എന്തെങ്കിലും ഒന്ന് വന്നാ കഴിഞ്ഞ പിന്നിഇക്ക നമ്മള് വെച്ചേക്കില്ല
ഓ അതും അങ്ങനെന്നെ മക്കളെ ടെറസിന്റെ മണ്ടെലൊക്കെ ഞാൻ തുണി വിരിക്കാൻ കേറുമ്പോഴായിരിക്കും വിളിക്കുന്നത് അപ്പൊ ഞാൻ വീഡിയോകോ മക്കള അവിടെ നിർത്തല്ല അങ്ന്ന് വീഴും ഭയങ്ക ര പേടിയാണ് അവർക്ക്.
അതാണ് സമ്മതിക്കില്ല എടുക്കണ വരേം ത്തില്ല അത് കാരണം എന്തെങ്കിലും ഒന്ന് പറ്റിപ്പോയാൽ പിന്നെ നമുക്ക് ഇല്ലാത്ത ടെൻഷൻ ഉണ്ടാവില്ല.
ഓ കുറ്റം വന്നാ എന്തെങ്കിലും ഒരു ചെറിയ ഇത് വന്നാ നമ്മളെ മണ്ടേലെ വരോള്ളു. ഉമ്മ ഉമ്മമാരെ മണ്ടേലേ വരതൊള്ളൂ.
അതാണ് ഇവന് ഒരു ദിവസം ഇതേപോലെ ചാടി ചാടി നേരെ വീണ് വീണത് മുഖം അട് ച്ച് വീണ് ഉം മൂക്കിന്റെ അവിടെ നല്ല വീർത്ത് നീലച്ചു. അപ്പൊ ഞാനാണെങ്കി തൈലോ മര് ന്നും നോക്കിട്ട് ഉഴിഞ്ഞു ഉഴിഞ്ഞ് പിറ്റേ ദിവസത്തേക് ക്ക് ഒരു വിധത്തിലന്ന് കുറച്ച് അന്നേരം പിന്നെ ഹസ്ബെന്റ് വന്ന് കണ്ടപ്പോ എന്ത് വീണു ചെറുതായിട്ട്ഒന്ന് ഇങ്ങനെ പറ്റിള്ളു പറഞ്ഞ്. അപ്പ കൊറേ ചി ത്ത പറഞ്ഞെങ്കിലും അവന്റെ അപ്പഴത്തെ ആ പറഞ്ഞു. പറഞ്ഞോ പറഞ്ഞോ ഹലോ.